ഹലോ
ഹലോ
ആഹ് രണ്ട് വട്ടടിച്ചോ
ഇല്ലടാ ഒരു ബെല്ലെ അടിച്ചുള്ളൂ
അല്ല ന്റതെ ഇന്റെയ്ക്ക് സാധാകോൾ വന്നേയ്
ആഹ് ഹ് തോ ഹാം ഹും മം
എന്റെ വീടിൻന്റെവ്ടെ ഒരു കല്യാണംണ്ട്
ഉണ്ടോ ആഹ് ഹാ ഹാ
ഓഹ് ഹമ്മാക്ക് പോവാൻ വേണ്ടിട്ടെയ്
പോവാന ആഹ് ഹാ ഹാ അടുക്ക് അടുത്താന്നോ?
അടുത്ത്ന്ന് പറഞ്ഞാ വളരെ അടുത്തല്ല കുറച്ച് ദൂരണ്ട് കൊറച്ച് ദൂരന്ന് നമ്മളീ റോട്ടിന്നങ്ങട്ടറങ്ങിട്ട് പോണ വൈക്
പോന്ന വഴിക്കാ ആഹ് ആഹ്
അറീണ ആൾക്കാരന്നെ
ഉമ് അറീന്ന ആൾക്കാരന്നെ ഉമ് ഉമ് ഉഹ്
മോനപ്പോ അൽ ഫാമു അങ്ങനൊന്നും കഴിക്കൂല്ലേ പൊറത്ത്ത്താ അൽ ഫാമ് മന്തി അങ്ങനൊന്നും കഴിക്കൂല്ല
അതൊക്കെ കഴിക്കുവടാ അന്നാല് ഈ എരിവ് ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ്
ഉമ് മോൾക്ക് ചിക്കൻ ഒക്കെ ഭയങ്കര ഇഷ്ട്ടാ അവള് തിന്നുന്നേ കണ്ടാ ചിക്കനൊക്കെ തിന്നുന്ന രീതി അയിന്റെ മൊത്തം തിന്നൊള് എന്തോ?
അതുവരെ ചിക്കനൊന്നും കഴിക്കാത്തോരെ പോലേണോ?
അഹ് പോലെ സത്യം വൃത്തിയാകുവത്
ന്നാ
ആഹ് ഞാൻ ചോദിക്കുന്ന് എന്തിനാടി ഇങ്ങനെ തിന്നുന്നെ അപ റിം ഞാനിത് മൊത്തം ഇങ്ങനെ തിന്നാലേ എനിക്ക് സമാധാനം വരുത്തൊള്ളത് വ വൃത്തിയാക്കി കണ്ടാ വൃ
എല്ലൊക്കെ എല്ലുമ്മന്നൊക്കെ കഷ്ണങ്ങള് വേറിട്ടിട്ട്
സത്യം ഉമ് സത്യം
നമ്മള് വല്ല്യവര് കഴിക്കൊല്ലോ അതേപോലെ ആവൊ ല്ലേ?
ആഹ് തെ ഇഹ് ഞാനങ്ങനെ അഴിക്കത്തില്ല കേട്ടോ
ഉമ്
ഏഹ് ഞാനതാ ചോയിക്കുന്നെ നീ എന്തിന ഇങ്ങനെ തിന്നുന്നെ
ഓഹ് ഇഷ്ടണ്ടായിട്ടാവൊല്ലേ
ആന്ന് ഉമ്
നല്ല ഇഷ്ടാവൊ ല്ലേ
ആഹ് അവക്കിഷ്ട
ആഹ്
അവക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടവാ ഉമ്
ഏഹ്
അവക്ക് പച്ചക്കറി മാത്രേ ഉള്ളൂ വേണ്ടാത്തത് ബാക്കിയ എല്ലാം കുഴപ്പം ഇല്ല പച്ചക്കറിയും പാലും
നിങ്ങള് കുട്ട്യോളായിട്ടാ പിന്നെ പഠിക്കാൻ പോയി ന്ന്
ആഹ് കുട്ടി മോളെ ആ ആകു രണ്ടു പിള്ളേരു ആയിട്ട് ആണ് പോയത്
ന്നോ ഇങ്ങനെ മൂന്ന് മാസത്തെ കോഴ്സ് അങ്ങനെ അവരുടെ അടുത്ത് പോയതാവൂല്ലേ
അല്ലടാ രണ്ടുവർഷം
ഏഹ്
ഉമ് രണ്ടു വർഷത്തെ
ഓഹ്
ആഹ് രണ്ടു വർഷത്തെ രണ്ടു വർഷത്തെ കോഴ്സിന് ആറുമാസം ട്രെയിനിങ്ങും ഒന്നര വർഷം നമുക്ക ക്ലാസ് വായിരുന്നു
ആഹ് ഇന്റേൺഷിപ്പും ഉണ്ടാവുംല്ലേ?
ആഹ് ഇൻറർ ഷിപ്പ് ഉണ്ട്
ന്നാ
ഉമ് അങ്ങനെ അത്
സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ
ആഹ് അത്യാവശ്യം തുടക്കത്തിൽ നമുക്ക് വലുതായിട്ട് കിട്ടത്തില്ല പിന്നെ വിക്കുന്ന അനുസരിച്ച്
എക്സ്പീരിയൻസ് കൂടി വരുമ്പോ കൂടു ലെ
കൂടും അങന
നിങ്ങളങ്ങനെയ ഹോസ്പിറ്റലിൽ തന്നെ യാണോ വർക്ക് ചെയ്യുന്നെ
ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെഅടുത്താ എനിക്കൊരു പത്ത് മിനിറ്റ് പോയാൽ മത ടൂവീലർ ഉണ്ട് എടാ അതിനാത്ത് അങ്ങ് പോകും ഉം
ടൂവീലർനാണോ പത്തുമിനുട്ട്
ആഹ് പത്ത് മിനിറ്റ്
ഉം
അല്ലെങ്കി പിന്നെ ബസ് കയറിയൊക്കെ പോകുമ്പോൾ കിട്ടണ്ടായോ ബസ്സൊക്കെ കറക്റ്റ് സമയത്ത്
ആഹ്
ഉം
പിന്നെ ആടെ കാറ്റ് ഇണ്ടോ?
കാറ്റില്ല പക്ഷെ വെയിലൊക്കെ ഒന്ന് മങ്ങി മഴക്കോളൊക്കെ ആയി വരുന്നു
ആഹ് വെയില് പോവ വരിയാ പോവ വരിയാ
ആന്ന് ആന്ന് വെയിലിപ്പോ ഉം
എ ഡ്ഡ്രസ്സ് ഒക്കെ ഒന്ന് ഉലഞ്ഞു കിട്ടാന്
ആന്ന് ആന്ന് ആന്ന് ഊഹും
ഇന്ന് അപ്പോൾ ഡ്യൂട്ടി ഇല്ലേ
ഉണ്ടടെ ഇനിക്ക് നൈറ്റ് ആയിരുന്നു
ആഹ് അത് കഴിഞ്ഞ് വരണംമല്ലേ
ആഹ് അതും കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം അഞ്ചര തൊട്ട് ഇന്ന് രാവിലെ എട്ടര വരെ
ആഹ്
നൈറ്റാ അപ്പൊ ഇനി ഇന്ന് വൈകിട്ട് അഞ്ചര ആവുമ്പോ പോണം
അല്ല അഞ്ചര മുതല തുടങ്ങാ?
ആഹ് അഞ്ചര മുതലാ
സാധാരണ അങ്ങനെ ഡ്യൂട്ടി അങ്ങനെയല്ലേ
ആഹ് പക്ഷെ ഇതങ്ങനെ ഓരോ ഹോസ്പിറ്റല്‍ ഓരോ രീതി അല്ലിയോ ഇവിടങ്ങ് ഹ്
അല്ലേ പത്ത് പന്ത്രണ്ട് മണിക്കൂറില് പത്ത് മണിക്കൂറല്ലേ അങ്ങനെ വരുള്ളൂ ഷിഫ് റ്റ്
ആന്ന് ക്ഷെ ഇവിടെ അങ്ങനെയല്ല
കുറച്ച്
ഉം ഇവ്ട കൂടുതലാ
വലിയ ഹോസ്പിറ്റലാ
ആഹ് വലിയ ഹോസ്പിറ്റലാ അത്യാവശ്യം
ആഹ് മറ്റേ പ്രസവം ഉണ്ടല്ലെങ്കിൽ അങ്ങനെ എല്ലാന്നും ഉണ്ടാവൂലേ
അത്യാവശ്യവേ
ഏഹ്
അത്യാവശ്യം നമുക്ക് തിരക്കും ഉണ്ട്
ആഹ്
ഉ എക്സ്റേ മാത്രമല്ല ഡി ഇ സി ജി ഉണ്ട്
ആഹ് അതാ
ആഹ് രണ്ടും എടുക്കും അപ്പം പിന്നെ
പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊക്കെ ആൾക്കാര് കൂടുതലാ
ആന്ന് ആന്ന്
ഉം പണ്ടത്തേനെക്കെ അപേക്ഷിച്ചേ
ഉം
ഇന്ന് ആശുപത്രി കേസ്കളൊക്കെ കൂടുതലല്ലേ ആഹ്
നമ്മള്
ഉം
നമ്മള് വിചാരിക്കും നൈറ്റ് സുഖം പേഷ്യൻസ് ഒന്നും കാണത്തില്ലന്ന് പക്ഷെ നൈറ്റും പേഷ്യൻസാ
ആഹ് രാത്രിയല്ലേ കൂടുതല് പേടിയാ
ആ രാത്രിന്ന് വെച്ചാ ചെലപ്പം വീഴുന്നോരും ഒക്കെ രാവിലെ ഓ കൊഴപ്പവൊന്നും ഇല്ലാന്നും പറഞ്ഞിരിക്കും പക്ഷെ വൈകേ രാത്രിയാകുമ്പഴത്തേന് വേദനയാവും
എയാ
ഉം
ഉം
അങ്ങനെ
പിന്ന
പിന്നെ കുഞ്ഞെന്തോ പറയുന്നു കുരുത്തക്കേടൊക്കെ ഉണ്ടോ
കുഞ്ഞിതാ പോണെന്ന് അള്ളാഹുവേ അറിയൂള്ളു കണ്ണിന്റെ ഓർലാണ് ആള് ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല കുരത്തക്കേടിന്റെ ഓവർലോഡാ പറയുവാ
ഇയ്യോ ഉം ഉം
ഓനെ പറഞ്ഞിട്ടും കാര്യവില്ലല്ലോ ഓനക്ക് വേറെ കളിക്കാനോ പറയാനോ ഒന്നും ആരും ഇല്ലല്ലോ എത്ര നേരം വെച്ചിട്ട ഓനിങ്ങനെ വേറെ കളിപ്പാട്ടങ്ങൾ എടുത്ത് കളിക്കുക
സത്യം
ഒറ്റക്കിരുന്ന് ബോറടിക്കുവേ
ബോറടിക്കും അപ്പഴാ
അവിടെ ഭർത്താവിന്റെ വീട്ടിലൊക്കെ ഇടക്ക് ഇങ്ങനെ നാത്തൂൻ വരും ഇപ്പൊ ഇനി അവരുടെ വരവും കുട്ടീനെ ഒക്കെ സ്കൂളിൽ ചേർത്തകൊണ്ട്
ഉം ഉം കുറവാ ആഹ്
എന്നാലും അവിടെ കൊറേയൊക്കെ ടൈമ് ഫ്രീയാവൂട്ടോ
ആഹ്
ഇവിടെ ജോലിക്ക് പോണവര് അല്ലെങ്കിൽ ഇപ്പ പെരേന്ന് പുറത്തക്ക് പോണവര് ഒക്കെ അവര് മാനേജ് ചെയ്ത് പോകും ഫോണൊന്നും കാണാതെ
ആഹ്
അവര് പോയി കഴിഞ്ഞാ പിന്നെ അവനക്കും ആരും ഇല്ലല്ലോ
സത്യം ഉം
എത്ര എത്ര ഞങ്ങളോടങ്ങനെ വർത്താനം പറയൂന്ന് ആലോചിച്ചതാ കുട്ടി
സത്യം അവരുടെ അവരുടേതായ പ്രായത്തിലുള്ളവരെ കിട്ടുമ്പോഴാ അവര് കളിക്കുന്നേ
ഉം എങ്ങനെ പോണ്
ഉം ഉം ഉം
നമ്മള് നമുക്കിപ്പോ ഫോൺ കളിച്ചാൽ പൂതി തീരൂലല്ലോ
ആണ്
ഓ ഞ പിന്നെ ആര് കാണതും ഞമ്മള് തന്നെയാ
ആന്ന്
നമ്മള് ഈ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽമ്മേ പിന്നെപ്പോ ഓരേ കുറ്റം പറയാൻ പറ്റുവോ
സത്യം
എന്തേലും ഒരു ഒഴിവ് കിട്ടിയാൽ നമ്മള് ഫോൺ എടുത്ത് നോക്കും
എടുത്തും ഉം
പിന്നിപ്പോ കുട്ടികളോട് ഇനി ഫോൺ എടുക്കരുത് ഫോൺ കണ്ട കണ്ണ് കേടായിരുന്നു പറഞ്ഞു പറഞ്ഞിട്ടൊരു കാര്യം ഇല്ല്യാ ഇപ്പം ഇപ്പൊ തിരിച്ച് ഇങ്ങോട്ട്‌ ചോദ്യാണ് ഉമ്മാന്റെ കണ്ണ് കേടാരിക്കും പിന്ന എന്ത് പറയാന ഓരോടൊക്കെ
സത്യം ചിക്കൻ സ്പെഷ്യൽ വല്ലാം ഉണ്ടോ വീട്ടിൽ അതോ
ഏ അല്ല ഈ പറഞ്ഞ പോലെ ചിക്കൻ പൊരിച്ചത് മോന്ക്ക് ചിക്കൻ പൊരിച്ചതൊക്കെ നല്ല ഇഷ്ടാണ് അപ്പ അത് ഇണ്ടാക്കി
അത് ഇണ്ടാക്കി ആഹാ
പയറുപ്പേരി, സാദ ചോറ്, കറി അ
ഉം
നിങ്ങക്ക് എന്താന്ന് കൂട്ടാനൊക്കെ?
അതെ എനിക്ക് അതാണ് പറഞ്ഞത് മീൻകറിയും മോരും തോരനൂണ്ട്. ഉം നമ്മളെ കോവയ്ക്ക.
ആഹ് അതും തേങ്ങ അരച്ചിട്ടന്നെ വെക്കാ?
തേങ്ങ അരച്ചിട്ട വെയ്ക്കുന്നെ.
എല്ലാ ഭക്ഷണത്തിലും ഇതേ അല്ല എല്ലാ ഉപ്പേരിയും ഇങ്ങനെ തേങ്ങഅരച്ചിട്ടാവുല്ലേ.
തേങ്ങ്യ അരച്ചത്. പിന്നെ നമ്മള് മെഴുക്ക് പെരട്ടും കോവയ്ക്ക ചിലപ്പോ നിങ്ങൾ ഉപ്പേരി ന്ന് പറയുന്നത് ഞങ്ങൾ മിഴുക്ക് വരട്ടും ന്നെന്നാ പറയുന്നേ
യെ അതാണ്.
ആഹ് അത് തന്നെ
തിനെ ആണൊ ഉപ്പേരിന്ന് പറിണത്?
ഉപ്പേരിന്ന് പറയ്ന്നെ ഞങ്ങള് തോരൻ തേങ്ങ ചതച്ചത് വേറെ മെഴു മെഴുക്കു പെരട്ടി ഞങ്ങടെ ഉപ്പേരി.
ആഹ് ഞങ്ങളീ എന്താ ഇന്താ തേങ്ങ ചേർത്ത് ഇണ്ടാക്കൂലേ ഏഹ് തേങ്ങ ചേർ ത്തതും. അതിനും ഞങ്ങള് ഉപ്പേരിന്നന്നെ പറയാ
പറയുന്നേ ആഹ് ഉഹും
എന്തു പേര് പിന്നെ. അച്ചാറുണ്ടാവുലെ അപ്പോ ഇങ്ങൾക്ക് ഫുഡിന്?
അച്ചാറ് എപ്പഴും ഇല്ല.
മ്മ്
മോക്ക് മാങ്ങാ അച്ചാറ് ഭയങ്കര ഇഷ്ടവാ.
എങ്ങനെ ഉണ്ടാക്കല്ലെ ചെയ്യ കൂടുതലും?
ആഹ് ഉണ്ടാക്കും ആഹ് എല്ലാ അച്ചാറും ഉണ്ടാക്കുവാ.
ഉം പൊർത്തുന്ന് വാങ്ങു
ഇല്ല പൊറത്തുന്ന്‌ വാങ്ങിക്കുന്നത് ഇഷ്ടവല്ല മറ്റേ അതിന്റെ വിനാഗിരിയൊക്കെ കൂടുതലങ്ങ് ഒഴിച്ചേ. ഒരു മാതിരി. ഉം ഹും ഒരു മാതിരിയാവുമ്പം പിന്നെ അതൊരു കൂട്ട് തിന്നാനൊരു
ആഹ് നമ്മള് സാധാരണ ഉണ്ടാക്ണ അച്ചാറിന്റെ പോലെ ആവൂലല്ലോ?
ആഹ്
ആണ് തരാ
ഉം
ന്നാ ഉം പിന്നെ മക്കളൊക്കെവിടെ?
മക്കളൊക്കെ താ രാ താഴെയൊണ്ട് ടി വി കാണുന്നു. ഉം ആന്ന് അല്ലെങ്കി വിളിക്കാൻ പറ്റത്തില്ല രണ്ടു പേരൂടെ വരും. ഉം
ഞാനും ഇവനങ്ങനെ ഫോണുമ്മ ഇര്ത്തിയാലേ നമക്കും വിളിയും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ വർക്കും കാര്യങ്ങളൊക്കെ.
ഉം ഉം
ഇനീം നമ്മളത്‌ നട്ക്കൂല.
നടക്കത്തില്ല. ഹു ഹും ഓഹ് ഹും പിന്നെ വേറെ എന്തുണ്ട് അവിടെ?
ഉം വേറെന്താ ഇന്നലെ ഈ നേരത്തൊക്കെ നല്ല മഴയാരുന്നു.
ഏഹ്?
ഇന്നലെ ഈ നേരത്തൊക്കേ
ആഹ് മഴയായിരുന്നു. ശരിയാ. ഇപ്പ ഇന്ന് ഇന്ന് രണ്ടും കെട്ട അവസ്ഥയാ മഴയില്ലതാനും വെയിലൊണ്ടെങ്കിലും വെയിലിനൊരു ചൂടുല്ല്യ ഉം
ഒക്കെ ചൂടായിറ്റ് കിട്ടും.
ന്തോ
ഒക്കെ ചൂടായിട്ടിങ്ങനെ കിട്
ആന്നാന്ന് ഉം. അഹ് എന്നാ ശരിയെടാ, ഉം ശരി, ആഹ് ശരി.